ഓഹ് കേൾക്കുന്നില്ലേ? ആ കേൾക്കണില്ലേ
ആ കേക്ക്ണ്ട് നിങ്ങൾ പറ ഞ്ഞോളു.
ആ എന്താ വിശേഷങ്ങളൊക്കെ
എന്താ വിശേഷം അതൊക്കെ സുഖാണ് എന്താ വിദ്യാഭ്യാസത്തിന്റെ പറ്റിയായിറഞ്ഞാല് ഇങ്ങളെത്ര വര പഠിച്ച
ഞാന് പ്ലസ് ടു
ആ വിടെ വീടെ വിടെ
ഞങ്ങളെ വീട് പിന്നെ മലപ്പുറത്താണ്.
ആ നമ്മ മല അപ്പറത്തന്നെ കാവന്നൂരാ
ആ ശരി അതല്ല നിങ്ങള് എത്ര വരെ പഠിച്ചു
ഞാനോ
മക്കളൊക്കെ പ്പ എത്രയിലാ അത് ശരി അങ്ങനെയല്ലല്ലോ
ആഹ് ച മൂന്ന് മക്കളുണ്ട് ഒരു മകളെ കെട്ടി ഒരു മകം പ്ലസ് ടു ആണ് മകള് ചെറുതാ അഞ്ചാം ക്ലാസ്സ്ക്കാണ്
ആ അത് ശരി വിദ്യാഭ്യാസത്തിന് ഇത്ര പ്രാധാന്യം ഉള്ള കാലല്ലല്ലോ ഇന്നത്തേക്ക മോക്കള് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണം കഴിക്കാനും ഇതിനൊക്കെ
ആഹ് അയ് ഞാന് അന്ന് ചെറിയ പ്രായത്തില് കല്യാണം പതിനേഴാം വയസ്സില് കല്ല്യാണം കഴിഞ്ഞ എസ്. എൽ. സി കഴിഞ്ഞ ഉടനെ കഴിഞ്ഞു പഠിച്ചാൻ കഴ് പറ്റില്ലല്ലോ അന്ന് പറഞ്ഞാല് ആ പ്ലസ് ടുവിന്റെ അത് വന്നി ട്ടുല്ലല്ലോ ഡി. പി. പി അങ്ങനത്തെ ഇത് വന്നിട്ടില്ലല്ലോ പ്ലസ് വണ്ണും പ്ലസ് ടു ഒന്നും ഇല്ല എസ്. എൽ. സി കഴിഞ്ഞാ പിന്നെ വേറെ ഇതില് എടുക്കലാണ് തോറ്റ് കഴിഞ്ഞാ പഠിക്കാൻ പോവാ വേറെ മാതിരി പഠിച്ചിയാ
ഇപ്പൊക്കെ ർഞ്ഞ വിദ്യാഭ്യാസത്തിനാണ് എല്ലാരും പ്രാധാന്യം കൊടുക്ക്ണത്. ഇന്നത്തെ കാൽത്തെ ഇന്ന്പ്പോ വിദ്യാഭ്യാസല്ലാ ഇപ്പൊ ഒന്നും നടക്കൂല്ല.
ആ വിദ്യാഭ്യാസല്ലാതെ നടക്കൂല. ഇപ്പൊ എല്ലാർക്കും ജോലി ഇഞ്ഞ് പ്പോ കല്യാണത്തിനൊരു ചോ ട്ടിക്കാണെങ്കിൽ ജോലി ആവട്ടെ അറിം കുട്ട്യേള്. ആഹ എന്ത് സംഗതിക്കും മാണം. ഒരു ഫോമ് പൂരി ഒര് പൂരിപ്പിക്കാന് അറിയണം കുട്ടിയക്ക്. ഇപ്പത്തെ കുട് നമ്മളാ കാലംഘട്ട അങ്ങനേനല്ലൊ ഇപ്പൊ അമ്മക്ക് ക്കെ അന്ന് അല്ല എന്നാലും ഞാൻ പറീണത് ഇപ്പത്തെ കുട്ട് കുട്ടളെനാട്ടിലും കൊറെയൊക്കെ അറിവ് ഞമ്മച്ച് തോന്ന പണ്ടത്തെ
ഉം അത അന്നത്തെ പത്താം ക്ലാസിന്റെ അവിട്ക്ക് എത്തൂല തോന്നൂല്ലേ ഹലോ
ലൊക്കെ നമുക്ക് തോന്നും ഇപ്പൊ മുബൈലല്ലേ.
അതെ മ് ഇപ്പ മക്കളൊക്കെ മൊബൈലിലാണ് പഠിക്കലും എല്ലാ കാര്യവും ഇപ്പോ മൊബൈല് കൂടിയാണല്ലോ, ആഹ് കേൾക്കണില്ലേ?
ആ കേ ട് കേട്ടില്ലേന് ഇപ്പ കേട്ടു.
ആ ആ ആ
എന്റെ വല്യ
അങ്ങനെ
എങ്ങനെ നിങ്ങളെന്താ പറഞ്ഞേ?
ആ അതെല്ലാം ഇപ്പോ പ്ലസ് ടു പഠിക്കണ ആള് ഏതാ വിഷയം?
സയൻസേന്.
ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടാവുല്ലേ?
ആ പരീക്ഷ കഴിഞ്ഞു.
ഉം ഉം
ആ ന്താ അപ്പ ഞാന് എന്തെങ്കും പഠിച്ചാ നോക്കിച്ചണം അയിന്
മാർക്കൊക്കെ ഇണ്ടോ?
ആ മാർക്ക് പറഞ്ഞ ഓന് സയൻസായ്ന് അവന് അധികം കെ കെതിയേടില്ല വിഷയന് സയൻസ് ഓന് കൊമേഴ്സിന് കൊടുക്കണന്ന്ന്നെ ഇനി വിചാരിച്ചിന് അവന് സയൻസ് കഞ്ഞ അവന് കൊടുത്തത് ശെരിയല്ലാഞ്ഞി ട്ടെ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൊടുക്ക്ണെ അറിയണം
ഉം ഉം ഉം
അപ്പോ എന്താ ഓന് സയൻസ് ഏതായാലും രണ്ട് വിഷയത്തിന് പോയിന് അത് പരീക്ഷ എഴുത്ണ്ട് പിന്നെ അയിന്റെ ഇടയില്. എന്തെങ്കിലും കോഴ്സുകൾ പഠിപ്പിച്ചണം. ഇൻഷാ അള്ളാഹ്. നിങ്ങളെ കുട്ടികളൊക്കെ പഠി പ്പ എല്ലും പഠിച്ചതാ
ഇല്ല വല്യ ആളു ഇപ്പൊ പ്ലസ് ടു ആണ് രണ്ടാമത്തെ ആള് ഒമ്പതാം ക്ലാസ് ചെറിയ ആള് ഒന്നാം ക്ലാസ്
ആഹ് മലപ്പുറത്ത് ഓടെയാണ് സ്ഥലം?
ആണ് ദം പെരിന്തൽമണ്ണ ആ ഭാഗത്താണ് പിന്നെ
ആ ആ ആ
നിങ്ങള് പിന്നെ പഠിക്കാൻ എങ്ങനെ ട്യൂഷനൊക്കെ ചേർത്തിന്നോ?
ഇല്ലേ പത്ത്ന്ന് ട്യൂഷന് പഠിപ്പിച്ചിനി ഏഹ് കുട്ടികളെ ഉം എ എത്താ വലിയത് ഓള് പഠിച്ച എസ് എൽസി കഴിഞ്ഞാണ്ട് പ്ലസ് വണ്ണും പ്ലസ് ടൂ ഗവർമെന്റ് ആയാണ്ട് ആ അവക്ക് കിട്ടിയില്ലേനി പ്രൈവറ്റ് ലാണ് എന്നിട്ടോ പഠിച്ചത് പൈസ കൊടുത്ത് പഠിച്ച പിന്നെ അന്ന് സ്കോളർഷിപ്പ ഒക്കെ ഉണ്ടായിനല്ലോ അന്ന് നോക്ക് സ്കോളർഷിപ്പ് കൊണ്ടെയ്‌ന് അപ്പൊ പിന്നെ പഠനത്തിന് അങ്ങനൊയി പിന്നെ ഓൾ പിന്നെ പ്ലസ് ടു കഴിഞ്ഞതിന്റെ ശേഷം ഓള് പാരാമെഡിക്കല് പഠിച്ചു. പിന്നെ ഇബനി ഇപ്പോൊ എന്തിനെങ്കിലും നോക്കണം പ്ലസ് ടു കഴിഞ് ഇപ്പൊ ഞൻ എന്തിനെങ്കും കമ്പ്യൂട്ടറോ അല്ലെങ്ക വേറെ എന്തിനെങ്കിലും ഓട്ടോമൊബൈൽ എഞ്ചിനിയറോ അങ്ങനെ എന്തെങ്കിലൊക്കെ നോക്കണം ആദ്യം പരീക്ഷയും കൂടി ഉണ്ട് മുപ്പാന്തിയാണ് പരീക്ഷ
അ ശരി.
ആഹ് ഇങ് ഇങ്ങളെ പ്ലസ് ടുവിന് മ ഓന് ഓ ട്യൂഷനോ ഉണ്ടോ ഓളോ മോനോ മോളോ
ഓൺലൈനായിട്ട് ട്യൂഷന് ചേർത്തിട്ടുണ്ട് മോളാണ്. ആ ഉള്ളൂ ഇതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഓള് ഉടുത്തിട്ടുള്ളത്.
ആഹ് ആഹ് ആഹ്. എങ്ങനെുണ്ട്.
ആ ഭയങ്കര ടഫുള്ള വിഷയല്ലേ അത് ആ അപ്പൊ പ്ലസ് വണ് ഇപ്പോ കഴിഞ്ഞു റിസൾട്ട് വന്നിട്ട് ട്ട് ല്ലല്ലോ. ഏറ്റ നല്ല ടഫ് ആാണ്ന്ന് പറഞ്ഞി ട്യൂഷന് ചേർത്ത ണ്ട് പഠിക്കാന് ഓൾക്കതന്നെ മത് തീന്ന് പറഞ്ഞിട്ട് ആണല്ലേ
ആ പഠിക്കാനൊക്കെ ഇങ്ങനെ എസ് എസ് എൽ സിൽ നല്ല ഇതുണ്ടോ എ പ്ലസ് ഒക്കെ ഇണ്ടോ?
ആ കൊഴപ്പണ്ടായിന്നില്ല ഒമ്പത് എ പ്ലസും ഒര് എ യൊക്കെ ആയിരുന്നു.
ആ ആ ആ മാർ ക്കിണ്ടല്ലോ.
ക്കൊക്കിണ്ട്.
ആഹ്
പിന്നെ തൊക്കെ വലയ അന്നത് ക്ക് ഞമ്മളൊന്നും കാലം പോലെ ഇല്ലല്ലോ പറയ ഇപ്പൊക്കെ മക്കൾക്ക് എങ്ങനെങ്കിലൊക്കെ പഠിച്ചെടുക്കാ ഈ ഫോൺ കൂടിയൊക്കെ ഓരോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുവണ്ടേ മറ്റേത് ഞമ്മക്കൊക്കെ ആർന്നപ്പോ മാശ്ന്മാരോ ടീച്ചർമാരോ അവിടുന്ന് ക്ലാസ്ന്ന് പറഞ്ഞന്നാ അത് മാത്രല്ലുള്ളൂ ഇണ്ടാവ. അല്ലാതെ നമ്മക്കൊന്നും അതെ പറഞ്ഞ് തരാനും കൂടി ആരും ഉണ്ടാവൂല അതെ.
ഇല്ല ഇല്ല ഇല്ല ഇല്ല പറഞ്ഞു തരാനും ആള് ല്ലാ പിന്നെ എന്നാല് അന്നത്തെ പഠനം പറഞ്ഞാൽ കാണാം
അതെ ഇങ്ങനെ കാണാ പാഠം പഠിക്കേരുന്നു അപ്പൊ അപ ഓരോന്നും കണ്ട് അതിനെ കുറിച്ച് മനസ്സിലാക്കി അങ്ങനത്തൊക്കെ പഠിപ്പും കാര്യങ്ങളൊക്കെയാണ്
പിന്നെ
അന്നിന്ന് പറഞ്ഞാല് എന്താ ഒരു ഒന്ന് പരീക്ഷയില് നമ്മള് ഇതായല് കേട്ടയത്ത് എടുത്താലും ഒക്കെ ചെയ്താല് അത് ഇമ്പോഷൻ തരും ആ പിന്നെ മർക്കന്നല്ലല്ലോ ജീവിതത്തില് എന്ത് കാര്യവും എപ്പോഴും അങ്ങനന്നേ
ഉം വളരെ ശരി ആണ്
നിങ്ങള് എന്നിട്ട് പിന്നെ ക പോയിനിയോ
ഇല്ല പ്ലസ് ടു ഇതേപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് പ എക്സാമ് കഴിഞ്ഞ പാടെ കല്യാണായിരുന്നു എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നിക്കാഹും കാര്യങ്ങളൊക്കെ അത് അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞു കല്യാണം ആയി അങ്ങനെ പഠിപ്പ അവിടെ അവസാനിപ്പിച് പെ അന്നൊക്കെ അങ്ങനെയാണല്ലോ ഇന്നത്തക്കെ മക്കള് പറഞ്ഞ് കഴിഞ്ഞാൽയിപ്പോ നിക്കാഹ് കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞാലൊക്കെ പിന്നേം പഠിക്കാണ്. ഓലെ ഓലെ ആ ലക്ഷ്യത്തേക്ക് എത്തോളം പഠിക്കുകന്നുള്ള തന്നെകാരം ഹലോ ഇന്ന് അങ്ങനെയാണ് ഇന്നത്തെ ജീവിതം അങ്ങനെയാണ് ഒരു വരുമാനം കൊണ്ടൊന്നും ജീവിക്കല് നടക്കൂല. പൂല.....
ഒര് ഒരാള കൈയോണ്ട് കിട്ടിട്ട് കാര്യല്ലാ ഇപ്പൊ അതൊന്നും എത്തൂൽ ല പിന്നെ ഒന്നാമ സാധൻ ത്തിനും വെല ഏ......
ആ അതെ എല്ലാ കൂടെ മ് പിന്നെ എന്താച്ചപ്പൊമ്മക്കൊരു ഇപ്പൊ ഞമ്മക്കൊക്കെ തന്നെ ഒരാവശ്യത്തിന് അവരോട് ചോദിക്കണ്ടേ ഇന്ക്കത് വേണം അയ്ന് പൈസ തരി ഇതിന് പൈസ തരി ന്ന് പറ ന്ന്‌ ഞമ്മള് ചോയ്ച്ച് വാങ്ങണല്ലോ മറ്റ് ഇത് സ്വന്തായിട്ട് എന്തെങ്കിലൊക്കെ ഇൺ ണ്ട്ന്ന്‌ണ്ടെങ്കിൽ അതിന്റെ ആവശ്യല്ല
ഉം അയന്നെ അമ്മക്ക് ആരോടും ചോയ്ക്കണ്ട ആശ്രയിക്കണ്ടമ്മ ക്കമ്മള കാര്യങ്ങളില് അമ്മക്ക്ട്.... ക്ക ചെലവാക്കൊഒക്കെ ചെയ്യാ
അതെ എല്ലാന്നും വങ്ങിക്ക
ത് ഞമ്മള് എല്ലാരോടും ചോദി ക്കണോ അപ്പളേ അതന്നെ അതെ ന്നെ വക് പഠിക്കണം പ്പൊ മക്ക അല്ലെങ്കി ഞമ്മമ്മള് പഠിച്ചാത്തോണ്ട് നമ്മള് മക്കളെ പട് പിച്യാ അതാണിപ്പൊ പിന്നെ ആണെങ്കികമ്പ്യ....
ല്ലെ നമ്മളൊക്കെ പഠിക്ക്ണ സമയത്ത്അറഞ്ഞ് കായ്ഞ്ഞാല് നമ്മുക്കൊക്കെ...... ക്ക് എന്തെങ്കിലൊരൂ സാധനങ്ങള് കിട്ടണെങ്കി തന്നെ എന്തെങ്കിലൊക്കെ വേടിച്ച അതാ ഒരു വർഷം ഫുള്ള് അതോട്ട് പോകണം അങ്ങനെക്കൊള്ള തല്ലേ, ഇന്നത്തെ മക്കൾക്ക് ഞമ്മള് എല്ലാ സൗകാര്യങ്ങളും എല്ലാതും.. ചെയ്തു കൊടുക്കുണും എല്ലാം ആ അതെ ഓലേങ്കിലും പഠിച്ചു ശരിയാവട്ടെ ന്നുള്ള നിലക്കാണ് നഞമ്മള് കഷ്ടപ്പെടുന്നമാതിരിയൊന്നും ഓല് ആവരുതേന്ന് കരുതിയിട്ടാണ് എങ്ങനെ ആയാലും അത് ഉണ്ടാക്കി കൊടുക്കും ഉം
അഞ്ചിന്നൊരു ബോക്സ് പ്പങ്ങനെ അഞ്ച് ആറ് ഏയ ഒക്കെ ഒരു ബോക്സ്മ്മ കഴിഞ്ഞ
പപ്പൊ അങ്ങതന്നെയാണല്ലോ
ബേഗ് ആ ചെറിയ പെരുന്നാക്ക് എടുത്ത ഡ്രസ്സ് തന്നെക്കാരം വലിയ
അതെ ഹ് ഹ് ഹ് ഹ് ഇന്നപ്പ അതല്ല ഉം പിന്നെന്താ ഇപ്പ പെരുന്നാൾക്ക് മാത്രേ ഉള്ളൂ ഇപ്പോ ഈ ആഴ് കല്യാണം ഉണ്ടങ്കി അയിന് എടുക്കും അടുത്താഴ് ച്ച വേറെ വല്യാണ്ടങ്കി അതിന് വേറെടു ട്ടു ഏഹ് അങ്ങനെ ത്തെ കാലഘട്ടല്ലെ ഇപ്പ പെരുന്നാളൊന്നും വര ന്നുല്ല മറ്റേത് ആ പെരുന്നാക്ക് എടുത്തതുട്ട് തന്നെ ഇക്കാരം ആ ഒരു വർഷം ഏത് കല്യാണ ആണെങ്കിലും കുടിരിക്കല് ആണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ അത് തന്നെല്ലേ.
ആ ഉപയോഗിക്കതെ തന്നെ അത് തന്നെ അപ്പ അതന്നെ ഇസ്കൂ എല്ല ആ ഇടൂല അത് പറ്റൂല
ഉം പോയി പിന്നെന്താ അത് എല്ലാരും കണ്ട അത് വേണ്ടാറ് അതെ അതൊഴിവാക്കും അതിലൊക്കെ അങ്ങനെയൊക്കെ കാട്ടണം എന്നുണ്ടെങ്കി നമ്മുക്ക് തന്നെ സ്വന്തമായിട്ട് ജോലിയും വരുമാനം ഒക്കെ വാണെനും.
ആഹ് എല്ലാത്തിനും വേണം എല്ലാ അ ഇപ്പത്തെ കാല
കാലഘട്ടം അങ്ങനായി. ഉം
ഇപ്പം കുട്ടിയെക്ക് ഞമ്മള് ഒന്ന് വാങ്ങി കൊടുക്കാഞ്ഞാല് ഓല് അങ്ങനെല്ലോ ഓല് ഇസ്കൂക്കും പോകൂല അപ്പൊ അന്നത്തെ കാലം നമ്മള്. ഒന്നുല്ലങ്കിലും ഞമ്മള് സ്കൂ കൂക്ക് പോകീനി.
അതന്നെ
യൂണിഫോമ് ഒരു യൂണിഫോമ് ഉണ്ടായാണ്ട് അത് ഉണക്കിയിട്ടെങ്കിലും ഇട്ട് പോയി നി അന്ന്.
അതെ ഇന്നത്തെ കാലൊക്കെ മാറി ഉം ഉം കഴിഞ്ഞു പറയാ എന്നായിയിക്കോട്ടെ ഞാൻ വിളിക്കാട്ടോ ലിം ശരി എന്നാ. അന്ന ശരി ഞാൻ വിളിക്കാം
ആ... ആയിക്കോട്ടെ